ആ ഷ് ഷ് ഇപ്പൊ കണക്റ്റ് സംസാരം കേക്ക്ണ്ട്ട്ടോ ശെരി ഉം പിന്നെ ഭഷ്ണം കയ്ച്ചോ
ഭഷ്ണം കയിച്ചു ഇങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞോ
ഉം ഒരുവിധൊക്കെ കയ്ഞ്ഞു ഇപ്പൊ ഞാൻ ദാ ഒരഞ്ചുമിൻറ്റോണ്ട് ഫുടൊക്കെട്ത്ത് വെച്ച് അങ്ങനെ ആ പിന്നെ ഇല്ല കയ്ച്ചിട്ടില്ല കഴിക്കാനാവണേ ഒള്ളൂ ഞാൻ കഴിച്ചിട്ടില്ല വി ഞാൻ കഴിച്ചിട്ടില്ല വീട്ടിലുള്ളവരൊക്കെ കഴിച്ചു അത് ഞാൻ ഇതിന് ഏ സ ഇന്നിപ്പൊതിന് മെനക്കെട്ട് ഇരുന്നതോണ്ടാണ് മിക്കവാറും എല്ലാവരും ഒരുമിച്ചിരുന്നാ കഴിക്ക അപ്പൊ ഈ ഒരു നേര ആവും എല്ലാവരും എത്താന് രാത്രി ഒരു നേരത്തേന്ന എല്ലാർക്കും ഒരുമിച്ച് കിട്ടുള്ളൂ അല്ലാത്ത നേര്ത്തൊക്കെ എല്ലാവരക്കും ഓരോ സമയല്ലേ
അതാണ്
ഉം ഉ അപ്പൊ ഈ ഒരു നേരം മാത്രേണ് എല്ലാവരും ഒരുമിച്ച്ണ്ടാവുള്ളൂ
അന്നിപ്പോ ങ്ങൾ ഇതിന് നിന്നതൊണ്ടാവും
ആ ന്ന്പ്പതിന് നിന്നോണ്ട് പിന്നെ എവടൊക്കെ ടൂറ് പോയിണ്ട് ഇനിപ്പോ ന്ന് വേറെ പരിപാടിയൊന്നുംല്ല കൊറച്ചേരം ന്തൊക്കെ കഴിഞ്ഞൊന്ന് ക്ലാസ്സ് മൂട്ണ്ടെങ്കി ക്ലാസ് കേക്കണപ്പൊ
ആ ഇല്ലാന്ന്ണ്ടെങ്കി പാത്രങ്ങളൊക്കെ കഴ്കലൊക്കെ കയ്ഞ്ഞോ
ഏഹ്
പാത്രം കഴ്കിഒക്കെ വെ
അത് ഞാനിണ്ടല്ലോ ഒരു വിധം കുറച്ചങ്ങട ആയിക്കഴിഞ്ഞാ അപ്പ കഴുകി വെക്കും ഇക്ക് അതിങ്ങനെ ഒന്നിച്ച് കൊറെ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയ ങ്കര മടിയ ആഹ്
അതെ ഞാനും അങ്ങന് തന്നേണ് പിന്നെങ്ങട്ട് ആകെ എന്തോര് ചടപ്പാണ് ആ സ
അതാണ് അങ്ങനെ അപ്പപ്പം അങ്ങട് കഴ്കി അവസാനിച്ച കൊഴപ്പല്ല്യ ഒന്നിച്ച് കണ്ട എനിക്ക് മ ടിയ അപ്പൊ പിന്നെ ഞാനത് അങ്ങനെ വെക്കേല്ല്യ പരമാവധി അങ്ങട് കഴിക്കും ഉം പിന്നെന്താന്ന് വെച്ചാല് ഇപ്പൊ പാത്രം കഴ്കാ കുക്കിയ്യ അങ്ങനെ കൊറച്ച് കാര്യങ്ങൾ ആളോട് ചെയ്യാൻ പറഞ്ട്ട്ണ്ട് അമ്മേടെട്ത്ത്ങ്ങനെ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക് റ്റാവാൻ വേണ്ടിട്ട് അപ്പ അ അങ്ങനെ പറഞ്ഞ അപ്പൊ കൊറ്ച്ച് ആള് കൊറച്ച് ചെയ്യും അപ്പൊ അങ്ങനെ തീരെ അങ്ങനെ കടക്കില്ല ഉം
അമ്മക്ക് കൊറേ
കുറ്ച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും ചിലത് ചിലത് അതായത് പണി അ തിക റിസ്ക്കൊന്നുല്ലാത്ത ശരീരനങ്ങാത്ത ചെ കാര്യങ്ങൾ കയ്യും കാലും ഒക്കെ നങ്ങിയാലേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവൊള്ളൂ ഉ എവിടക്കെ യാത്ര പോയിട്ടുണ്ട് സ്ഥലങ്ങള്
ആ സ്ഥലങ്ങൾ വയനാട് പോയിട്ടുണ്ട് പിന്നെ മ സൂര്യ ഊട്ടി പിന്നെ കക്കാടം പോയ കേട്ടി
ആ ആ ആ
പിന്നെ ഞങ്ങളാദ്യം സൗദിലേനു ആഹ് വല്ല്യ ലോങ്ങില്ല
അയ്ശെരി
ആഹാ ഇങ്ങക്ക് കൊറച്ച് ഡിഫ്റൻസ്ണ്ടാവുല്ലേ?
ന നമ്മക്ക് ദൂരണ്ട്
ആഹ് ഞങ്ങ്ക്ക് വല്ല്യലോങ് പറ യാല്ല നെലമ്പൂരല്ലേ? പക്ഷെ നെലമ്പൂരത്തിട്ട് കൊറേ തിരിഞ് പോണം
അത് ശെരി
ആഹാ അങ്ങനേണ്
ആ ഇങ്ങക്ക് പക്ഷെ അവ്ട്ന്ന് നെലമ്പൂര്ക്ക് എളുപ്പാണ്ല്ലേ?
ആഹാ നെലമ്പൂര്ക്ക് ഞ്ഞങ്ങക്ക് നേരിട്ട് ബസ്സ്ണ്ട് ഇവട്ന്ന് നേരിട്ട് ബസ്സ്ണ്ട് അപ്പപിന്നെ സുഖാണ് ആട്ടിയുംമ്പാറ പോയിട്ടില്ല ഇങ്ങളോയിക്ക്ണോ?
ആദ്യംപാറ ഞാൻ പോയില്ല പക്ഷവടെ തേക്ക് മ്യൂസിയം പിന്നൊരു ബയോസ് പിയ റിസർവൊക്കെല്ല്യേ ആ ഒരു ഭയങ്കര കാണാനൊക്കെള്ള സ്ഥലൊക്കെ ള്ളത് അവടെ പിന്നാ ഭയങ്കര വല്ല്യ തേക്കോളൊക്കള്ള കാടില്ലെ ട്രക്കിങ്ങിന് പോകുന്നത് അത് പിന്നാ കനോലിക്കനാലിന്റെ മീതൊരു തൂക്കുപാലല്ല്യ
ആഹ
ആഹ് അതൊക്കെ അങ്ങൻത്തെ കൊറേ ആഹ് അവിടെക്കെ വന്നിട്ട്ണ്ട് അവിടെക്കൊരൂസം നമ്മള് ഒരു മൂന്ന് പേര് ഫ്രണ്ട്സ് വന്ന്ട്ട് അവിടെക്കെറങ്ങി പിന്നെയാ നെലമ്പൂര് കോവിലകയില്ലെ ആ പാട്ടൊക്കെ നട്ക്ക്ന്ന സ്ഥലം ആഹ് അവടെ ആ അമ്പലത്തിന്റെ ആ പൊറത്ത് ക്കെ വന്ന് അവിടെക്കൊന്ന് കണ്ടു പാട്ടൊന്നുള്ള സമയാർന്നില്ല്യ വെറ്തെ അവിടെക്കൊന്ന് കണ്ട് പിന്നെ അവിട്ന്നീ പറഞ്ഞ ചന്തക്കുന്നോ? അങ്ങനൊരു സ്ഥലം പറയില്ലേ? അവട്ന്ന് തിരിഞ്ഞിട്ട് ആ് ഈ ഇമ്പ്ടേക്ക് പോയി ഈ ബയോസ്പിയർ, തെതേക്ക് മ്യൂസിയം, പിന്നവ്ട് പിന്നൊരു ഇത്പോലെ എവ്ടൊരു സ്ഥൽത്ത് കെയറി ഫുഡ് കഴിച്ചു വല്ല്യ തെരക്കേടില്ലായിരുന്നു. ആഹ് മ് പിന്നെ ഇതുപോലെ വൈന്നേരായി പിന്നാദ്യംപാറകൂടി പ്ലന്ണ്ടാർന്നു പക്ഷെ അതെത്തില്ല്യ പിന്നെ ന്നമ്മക്ക് കൊറച്ചൂടി എളു പ്പാണ് ഷൊർണ്ണൂരാ പൊറത്ത്ന്നൊക്കെ ട്രെയിൻ കേറിയിട്ട് വെരാണെങ്കി നെലമ്പൂര്ക്ക്
അതെ
അവ്ടുന്ന് ട്രെയിന്ണ്ട് ന്താ നമ്മടവ്ടന്നെന്താച്ചാ ട്രെയിനിന്റൊരു ആക്സസബിലിറ്റി പ്രധാനാണ് പാലക്കാട്, തൃശ്ശൂർ, ബോഡ്രായതുകൊണ്ട് ഷൊർണ്ണൂര് ഭാഗങ്ങളൊക്കെ ട്രെയിൻ കിട്ടാ എളുപ്പാണ്.
ആഹ് ഇങ്ങക്കത് സുഖാണ് ട്രെയിന് ല്ലേ?
ആഹാ ട്രെയിന് സുഖാണ്
ആഹ്
അത് കാരണം ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുമ്പോ എനിക്ക് പ ട്രെയിൻ യാത്രയിഷ്ടാണ് ട്ടോ, നമക്ക് ക്ഷീണം കൊറവാവും ട്രെയിനി
അതെ ഹാ ആഹ്ശെരിയാണ്
ആ് ബസ്സ് പോണേക്കാളും ക്ഷീണം കൊറയും പിന്നെന്താച്ചാല് സമയം കൊറച്ച് ലാഭാണ് പിന്നതുമാത്രല്ലാ ആഹ് ഈ കയ്യും കാലു ക്കൊന്ന് നമുക്കൊന്ന് നീട്ടി വെക്കാനൊരു സൗകര്യ ണ്ടല്ലോ നമ്മടം അതെ ബെസ്സിലാവുമ്പോ അ അങ്ങനൊര് തില്ലല്ലോ നമ്മളാ ഇരിക്കണ ഇരിപ്പ് ഇര്ന്നിട്ട് അങ്ങട്ട് മടുക്കും
വേദനിക്കും ആഹ് മെട്രോല് കേറിയോ
മെട്രോല് കേറിണ്ടാര്ന്നു മെട്രോല് ഞാൻ മെട്രോ വന്ന സമയത്ത് മെട്രോ കേറാനായ്ട്ട് എരണാങ്കുളത്തെ ട്ടിവൊയി അതെ അയ് ഞങ്ങള് രണ്ടു പേരും ഫ്രണ്ട്സ് കൂടിട്ട് മെട്രോ കാണാൻ പോയി ന്ന്ട്ട് ലുലു ഒക് ക്ക എറങ്ങിട്ട് തിര്ച്ചു പൊന്നു ആഹ്
ലുലൂലൊക്ക പോയി
അത് മെട്ടോന്റെ സ്റ്റേഷൻ ലുലൂന്റ് ഉള്ളില് ണ്ടല്ലോ
അണ് ആഹ്
അപ്പൊ പിന്നെ നമ്മുക്ക് അയ്ന് കേണം അയില് കേറി അവിടെക്കെന്ന് കറങ്ങീ ക്ഷെ അന്ന് മെട്രോ നോർത്ത് വരെ ണ്ടാര്ന്ന്ള്ളു ഇപ്പൊ തൃപ്പൂണിത്തുറ വരെ ഉണ്ടല്ലോ
ആഹ് അവിടെ വെര്ന്നുണ്ട് ല്ലേ
ഉം പ്പൊ തൃപ്പുണിത്തുറക്ക് നീട്ടി അന്ന് പക്ഷെ എറണാകുളം നോർ ത്താ സ്റ്റേഷൻ വരെയെ നോർത്തോ സൗത്ത് ജംഗ്ഷൻ വരെ ര്ണാങ്കുളം ജംഗ്ഷൻ വരെണ് ണ്ടാര്ന്നുള്ളൂ ആദ്യം ഉം ആലുവ തൊട്ട്ട്ട് അതുവരെ ന്നട്ട് നമ്മള് ആലുവേന്ന് ട്രെയിന് എറങ്ങിട്ട് അവടെന്ന് കേറിയിട്ട് ഇവടെ ലുലൂല് പോയിട്ട് എറങ്ങി മെട്രോല് കേറാൻ വേണ്ടിട്ട് അത് മ്മ ത് നമ്മള് പറില്ലേ നാരാണത്ത് പ്രാന്ത്‌ നാരായണത് ഭ്രാന്തന്റെ പോലെ അവിടെ എറങ്ങി ന്നിട്ട് തിരിച്ചു പോകുന്നു ആഹ്
ഫ്രണ്ട്സാളും ണ്ട് തോന്നുണ് ല്ലേ
ആഹ് അല്ല ഇത്‌ ഇതെന്തറെയ് ഇത് നമ്മളിങ്ങനെ കൊറേ ദെവസം പ്ലാൻ ചെയ്തിട്ടാണ് നമക്ക് ഒരേ സമയം കിട്ട പ്പ എനി ഞാൻ മാരിഡ് അല്ലാ പർഞ്ഞ്ട്ട് കാര്യല്ല അവർക്കും കുട്ട്യളും കുടുംമ്പൊക്ക ഉള്ളത് കൊണ്ട് അവർക്കും സമയം വേണം ഇവർടെ പോല ഒന്ന് ഒഴിവായി കഴിഞ്ഞൊരു ദിവസം ചെലപ്പ ങ്ങനെ പ്ലാൻ ചെയ്തിരിക് ചെല തൊന്നും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാ അപ്പ നടക്കില്ല അപ്പൊ പിന്നെ എപ്പളെങ്കിലു ഒരോസങ്ങട് കിട്ടുമ്പോ ഒന്നും നോക്കാതെ അങ്ങട് പോവും അങ്ങനെ അങ്ങനെക്കെയെണ് ചെലതൊക്ക നടത്ത എ അങ്ങള് ഗ അത് ണ്ടല്ലോ എന്റെ ഗ്യാങ് പർഞ് കഴിഞ്ഞാല് ഓരൊ പരിപാടിക്ക് ഓരോ ഗ്യാങ് ആണ് പ്പൊ ഓരോ സ്ഥൽ ഒരു എ ട്ട് പത്ത് പെ എസ് എസ് എൽ സി വരെള്ള ഒരു ടീമുണ്ട് പ്ലസ് ടു ഒരു ടീമ്ണ്ട് കോളേജാര് ഒരു ടീമ്ണ്ട്
ആഹ്
പിന്നെ ങ്ങനെ നമ്മള് ക്ലാസ്സിനൊക്കെ പൊ പോയതൊക്കെ കാര്ണം അവടക്കെ ഓരോ ഫ്രണ്ട്സ് ണ്ട് അപ്പൊ ഏതെങ്കിലൊക്ക ഒരു ടീമ് പ്ലാൻ ചെയ്യുമ്പൊ അതെ ഏതെങ്കിലു ഒര് ടീമ് പ്ലാൻ ചെയ്യുമ്പോ അയില് കൂടും ചെലപ്പോ നല്ല് പക്ഷെ ഞാന്ണ്ടല്ലോ ഒരുവിധം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടേ പോവുള്ളൂ അതത് ന്ന് കൂടുതലാണെങ്കി ഉം അത് കൂടിയതൊക്ക പ്ലാൻ ചെയ്യുമ്പൊ പിന്ന ഞാൻ മൈന്റ് എയൂല്ല അത് പിന്നെ എന്നെ കൊണ്ട് എത്തുല്ലന്ന് ജര് അത് ഉം ഒരൊര് ത്ങ്ങനെ നമ്മുട ഒരു ബഡ്ജറ്റില് നിക്ക്‌ണ അങ്ങൻത്ത സംഭവങ്ങളൊക്കെണ് അധികം പോയിട്ട്ള്ളത് ചെ ഒരു വി എന്താ പറയാ രാ കാലത്തൊരു മൂന്ന് മണിക്ക് എറങ്ങിയിട്ട് രാത്രി പയ് പന്ത്രണ്ട് മണി വരെ എത്തിയിട്ട്ണ്ട് പക്ഷെ ന്നാലും എവിടെയ് സ്റ്റേ ചെയ്ത് പോകുന്നതും അങ്ങനെ പോയിട്ടില്ല അത് പോയിട്ടുള്ളതൊക്കെ എങ്ങന ച്ചാ കോളേജ് ടൂറ് അങ്ങനെക്കെ പോയതൊക്കെ ഉള്ളൂ പക്ഷെ അങ്ങനെ സ്റ്റേ ചെയ്തിട്ടും ഫ്രണ്ട്സിന്റെ കു ഉം ങ്ങന പോയിട്ടുള്ള ആ രണ്ട് പ്ലാനിങ്ങും ണ്ടായിട്ട്ല്ല പിന്നെ ഇതുപോലെ ഒരുതവണവടെ തിരുവനന്തപുരത്ത് പഠിക്ക്ന്ന സമയത്ത് നമ്മടെ എഹ് പത്മനാഭപുരത്തെ കൊട്ടാരവില്ലേ? മാർത്താണ്ഡവർമ്മയ്ടെ അവടെ പോയിട്ട്ണ്ട് പക്ഷെ ഭയങ്കരൊരു എ ക്സ്പീരിയൻസായിരുന്നുട്ടോ നമ്മള് മ് നല്ല ഒരു സ്ഥലം കൊറേ കാണാന്ണ്ട് നമ്മടെ ആ മറ്റേ ഏഹ് നാഗവല്ലി ഡാൻസ് കളിക്ക്ണാ സ്ഥലവൊക്കെയില്ലേ? മറ്റേ ആഹാ അതൊക്ക് മ് മണിച്ചിത്രത്താഴത്തെ അത്
അത് ശരി ആഹ് ഫിലിമ് കണ്ടിട്ട്ണ്ട്
ഉം സിനിമോളൊക്കെ കാണോ
ഫിലിമ് ഇപ്പൊ കൊറച്ചായിറ്റ് കാണലില്ല
അതെന്താ
പണ്ട്ർഞ്ഞാല് ഇമ്പള് ടിവീല് വെരും ല്ലേ ഇപ്പമ്മള് നേര്ത്തെ പറഞ്ഞപോലെ അമ്മള് ടി വി നോക്കുല ഒക്കെഫോണില് ഇപ്പൊലാസ് ഞാത് വരെ തിയേറ്റർകണ്ടിട്ടുണ്ടായി ഹാ അങ്ങനെ കാണായിന്നുല്ല പക്ഷെ ഇതന്നെ ഫോണിലണ്ട്ട്ത്താപിന്നെ ന്തേലും സ്ക്രോളെയ്ത് സ്ക്രോളെയ്തങ്ങ പോവും അതാണ് ഇങ്ങള് സിൻമക്ക് പോവല്ണ്ടോ
എപ്പളേങ്കിലൊക്കെ ഓപ്പം ദൃശ്യം ത്രീ കണ്ടു
ഏ അത് കണ്ടു
ആഹ്
മറ്റേ ഹനാൻഷ അഭിനയിച്ചരു വേറൊരുഫിലിമില്ലേ ഹനാൻഷക്ക്റോളൊന്നുല്ല പേര്
ആഹ് അതിരടിയാണോ
അതല്ല നല്ല ത്രില്ലർ പടാണ്
ആഹ് അതന്നെ ആയിരിക്കും നോന്ന പേര് ഞാൻ ഓ അതന്നെ അതിരടീന്നെന്നെ തോ ആ അതന്നെതോന്ന്ണ്ട്
ആഹ് എന്താണയിന്റെ പേര്
അതിരടിന്നാണ് തോന്ന്ണു പേര് ക്ക്ഒറപ്പില്ല കരണ്ണം ഞാന് അങ്ങനെ കാണുന്നആളല്ല ഇതുപോലെ കൊറേ നല്ല റിവ്യൂഒക്കള്ള സിനിമേണങ്കികാണും അങ്ങനെ അങ്ങനെയൊന്നുല്ല ഞാനിവിടെ വീട്ടിന്ന് പോവും അമ്മെ അ ഞങ്ങളക്കെകൂടിട്ട് പോവും അതല്ലെങ്കി പിന്നെ ഇപ്പ പിന്നെ അമ്മയ്ക്കിപ്പ വയ്യാണ്ടായന്റെ ശേ ഷം ഈ തിയേറ്റർന്ന് പറഞ്ഞാല് അസുഖള്ളോരൊക്കെ വന്നാ ഏസി ഒക്കെ ആഉമ്പോ പകരാന്എളുപ്പല്ലേ അത് കാരണം നമ്മള് പൊ പൊക്ക് കുറവായിരുന്നു പിന്നെ ഞാന് പ്പ ദൃശ്യം ത്രിയാണ് ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് ഒരൂസംകണ്ടത്. അതൊരുസം ഒരു എക്സാം ഉണ്ടാർന്നു എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോ അവള് പറഞ്ഞു നമുക്കിന്ന് ദൃശ്യം കാണാൻ പോകന്ന് അപ്പൊപിന്നെ ഒന്നലോയിച്ചില്ല അപ്പ സ്പോട്ട്പോയി കണ്ടിട്ട്പോന്നു.
ഹ ആഹ ഹാ അങ്ങനെ ഒറ്റ മൈൻന്റാണ് ഇയാക്ക്
അതുകൊണ്ട് നടന്നതാ പ്ലാൻചെയ്തലപ്പോ നടക്കൂല
നടക്കുല അതോ എല്ലാകാര്യ അങ്ങൻതന്നെ
ഇഷ്ടപ്പെട്ട സിനിമേതാ ഇഷട കൊഴപ്പല്ല ഇഷ്ടപ്പെട്ട സിനിമേതാ
എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമൊയ്ചാല് ആദ്യൊക്കെ ദിലീ പ് ന്റെയിര്ന്നു
ഏതാ
ദിലീപിന്റെ ഫിലിമളാണന്ന് അധികഇഷ്ടം
ആഹ് ഏതാ ഏറ്റ്ഇഷ്ടം
ഏറ്റവുഇഷ്ടം മറ്റേ സ്പീഡ്ട്രാക്ക് ഒക്കെല്ലേ കൊർച്ച് ഓൾഡാണ് അത് അങ്ങൻത്തെ കോളേജ് ബേസ്ഡ് ആയിട്ട്ള്ള ഫിലിംസ്
ആഹ്
ഉം അത് ഭയങ്കരഇഷ്ടാണ്. പിന്നെപ്പേതാ ആനിയത്തി എപ്പഴുംപറയമക്ക് രാത്രി ഫിലിമാണ അവ്ടെ ചെന്നാലേ പക്ഷേ പിന്നെ ഞമ്മള് ആദ്യ ഷീണംവന്ന് നമ്മളഒറങ്ങും
ആഹ
ആ പാണ്ടിപ്പട ഇഷ്ടാണ്
ആഹ് അത് നല്ലതാ ആഹ്
ആഹ് സീ ഐ ടി മൂസ
അത അതെതെ കോമഡി നമുക്ക് നമുക്ക് ചിരിക്കൻ കുറേണ്ടല്ലോ നമുക്കൊരു സമാധാനമാള്ളത്
ആഹ ഫിലിമ് കണ്ട പൈനല്ലേ
അതെ, പിന്നെ ഈ ഭയങ്കര സംഭവോക്കെ കണ്ട് നമ്മുടെ മനസ്സും കൂടെ,
ഡാള്ളാവും അതാണ് മ്ഹ് ആഹ് പാട്ടക ഇഷ്ടാ പാട്ട് പണിെടുക്കുമ്പോ അങ്ങനെ വെക്കും ചെിലപ്പോ ആൽബം സോങ് ഇക്കാനും അല്ലെങ്കി പിന്നെ ഹനാൻഷാന്റെ
ആഹ്
അങ്ങനെ അത് കേൾക്കും.
ആഹ്
എന്നാ ശെരീ രെ
എങ്ങനത്തെ പാട്ടുകള് ഇഷ്ടം?
എങ്ങനത്തെ ച്ചാല് ഓരോ മൂടിനനുസരിച്ചിട്ടാണ്. റൊമാന്റിക്ക് കുഴപ്പല്ല്യാ
ആഹ് പഠിച്ചിട്ടുണ്ടോ?
എന്ത്?
പാട്ട്
ഇല്ല ഞാ നിങ്ങള് പഠിച്ചിട്ടുണ്ടോ?
ഏയ് കേൾക്കും അത്ര തന്നെ ഉള്ളൂ
അതെ
മ്ഹ് ഈ ജിയോ സാവനൊക്കെ നോക്കാറണ്ടോ?
അതൊന്നും നോക്കലില്ല
ഉം യൂട്യൂബ് കേക്കോ?